കേൾക്ക്ണ്ടോ
ആ കേൾക്ക്ണ്ട് എന്തൊക്കെ വർത്താനം ആ അവിടിം നല്ല വർത്താനം ഇല്ല ഭഷണം കഴി ച്ചില്ല കഴിക്കാൻ നിക്കണൊള്ളു
കുഞ്ഞൊർങ്ങിയോ
ഇല്ല ഓളൊർങ്ങീട്ടില്ല
ഏ ഇന്നെന്താണ് ഫുഡ്‌ എന്താ
ഫുഡ് ഇന്ന് കുമ്പളങ്ങച്ചാറ്ണ്ട് അതുപോലെ തന്നെ പയറുപ്പേരിണ്ട്
കുമ്പളങ്ങ തേങ്ങ അര്ച്ചാണ്ടോ
ആഹ് തേങ്ങരച്ച് വെച്ചക്കാ
അതെങ്ങനെ ഇങ്ങള് ഇണ്ടാക്കല്
ഞങ്ങള് സാധാരണ കുമ്പളങ്ങ നുറുക്കിയിട്ട് മഞ്ഞപ്പൊടിം ഉപ്പും മൊളകും ഒക്കെ ഇട്ടയ് വേവിക്കും ന്നിട്ടൈക്ക് തേങ്ങാ ചീരുള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ടാണ്ട് തേങ്ങരച്ചാണ്ട് പാരും ന്നിട്ടൊന്ന് കടകർക്കും താളിച്ചും
തൈര് ഒഴിക്കുവോ
ഇല്ല തൈര് ഒഴിക്കലില്ലാ തൈര് ഒഴിച്ച് കൂ വേറെ ഉണ്ടാക്കും
ആ മോര് കറി പോലെ ഇണ്ടാക്കുന്നുണ്ട് അല്ലേ
ള് ഓള് ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിച്ചിട്ടില്ല
ആ
എനിക്ക് കഴിക്കണം ഉമ്മാക്ക് കൊടുക്കണം ഉമ്മാ ഓട്സാ കഴിക്കാ ഉച്ചക്ക്
ഏ
ചോറുണ്ടായോണ്ട്
അങ്ങനെ ആ ചോറ് ചോറ് പറ്റൂല അല്ലേ ഓട്സ് എങ്ങനാ ഉണ്ടാക്കല്
ഓട്സ് ആഹ് ഓട്സ് ഉപ്പിട്ട ഉം ഞാൻ അ ബത്തൽ മീൻ ണ്ട്
ഓ ബത്തല് പൊരിച്ചക്കാ
ആ മക്കളെ സ്കൂളില് ഓൽക്ക് സോയാബീന് വർത്തെ ഇണ്ടാക്കലുണ്ട് അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇണ്ടാക്കിയാൽ മതീയർഞ്ഞ് ന്ന്
ആ വട് ആ വടി അങ്ങനെതന്നെയാണ് ഓലെ ഇവട് ൺത്ത മോന് നല്ല ഇഷ്ടാ സ്കൂൾത്തെ സോയാബീനും കടലിട്ട കറി
ആഹ് അതെയ്ക്കാരം ഓൻ പറഞ്ഞ കടലൊക്കെ കൂട്ടല്ണ്ട് അതൊരു മധുരംക്കെയാണ് നല്ല ടേസ്റ്റാണ് പറിം പക്ഷെ ഞാനിവടെ ആഹ് പറഞ്ഞാളീ
കടലിം സോയാബീനും ആ കടലിം സോയാബീനും ഉരുളകിഴങ്ങൊക്കെ ഇ ട്ടാണ്ട് മസാല ഇട്ടാണ്ട് വൽ വല്ലാതെ ഉ ഉപ്പൊന്നും ഇട മുളകൊന്നും ഇടാതെ മസാല ഇട്ടത് നല്ല ഇഷ്ട ഓന് വടെ ആഹ്
ഞൻ അധികും ചെറിയ മോന് അത് പൊരിക്കണം ഓനതെപ്പഴും പൊരിച്ചാണ്ട കൊണ്ട്പോവാ സ്കൂൾക്ക് പോണ്ട് കൊണ്ടുപോകുമ്പളേ
ആ ആഹ്
ഇന്നിപ്പോ അങ്ങനെ ഒന്ന് ഇണ്ടാക്കി ഓക്കിയതാ അപ്പ നല്ല ടേസ്റ്റ് ഇണ്ട് നല്ലോണം ഉള്ളിം തക്കാളിം ഒക്കെ കൊറച്ച് അധികം ഇട്ടാണ്ടേ നമ്മള് ഗ്രേവി പോലെ ഇണ്ടാ ക്കി
ആഹ് അത് നല്ല രസേക്കാരം
ആ പിന്നെ ബത്തല് പൊരിച്ചും ചെയ്ത്
ആ ഓട്സ് എങ്ങനെ പാല് വരകലാ
ഏയ് അതങ്ങനെ പച്ചവെള്ളത്തിൽ ഉപ്പിട്ടാണ്ടാണ് ഉമ്മ കറി വെച്ച മധുരം പറ്റൂല ഷുഗർ അല്ലേ ആ ആഹ്
പിന്നെത്താ കുട്ടികളെക്കെ വർത്താനം എന്തൊക്കെയാ
നല്ല വർത്താനം ഇന്നിപ്പോ സ്കൂൾ ഇല്ലല്ലോ പ്പൊക്കെ അങ്ങനെ ഇവിടെ ഒച്ചപ്പാടും ബഹളൊക്കെയാണ് ഒഴിവൊന്നും ഉണ്ടാവൂല്ല കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മളൊരു പണിയെടുത്ത ഒന്ന് ഒതുക്കി വെക്ക ക്കുമ്പോത്തിന് അപ്പൊർത്ത് വേറെ പണിണ്ടാക്കി വച്ച്ണ്ടാവും
ഇവിടെ ഓന് ഇതുവരെ ഇവിടെ കള മൊബൈലില് കളിച്ചേനി ഇപ്പ അങ്ങോട്ട് പൊറത്ത് ഇറങ്ങി പോയിണ്
ആഹ്
വേറെ കുട്ടികളപ്പം കളിക്കാന്
ഇന്ന് ഇവിടെ പുതിയപ്പളന്ന് വീട്ടിലുണ്ട് ഇന്ന് പോയിട് ട്ടില്ല പനിയൊക്കെ ആയോണ്ട് അപ്പൊ പിന്നെ വല്ലാതെ ഫോണിന് വ പറ്റൂല
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഓരോ പേടിയാണ് അപ്പൊ മൊബൈലും വല്ലാതെ ഉപയോഗിക്കൂില്ല അപ്പൊ പുറത്ത് സൈക്കിളും ചവിട്ടിയും അങ്ങനെ നടടുക്കും
ആഹ ഞാനിപ്പോന്ന തന്നെ ഇന്നപ്പ അമ്മ വിളിച്ചീനി മൊബൈല് കൊടുക്കണ്ടാ ഒരു കുട്ടി ഇല്ല മൊബൈല് പെട്ടന്ന് തലവേദനയന്ന ഹോസ്പിറ്റലില് പോയണ്ടേ
ആഹ
വാ കുട്ടി രാത്രി വൈകുന്നേരം പെട്ടെന്ന് തലവേദന ഒന്ന
ആഹ
രാവിലെ വകുന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ എത്തി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോക്ക് സ്കാൻ ചെയ്യണംന്ന് പറഞ്ഞത് സ്കാൻ ചെയ്ത് നോക്കുമ്പതലേന്റ ഉള്ളില നരമ്പ് പൊട്ടിയണ്
മ
എന്നിട്ട് അത് ഈ മൊബൈല് കണക്കിലേറെ രാത്രി ഇരുന്ന് ഉപയോഗിച്ചിട്ടാണെന്നപ്പൊ പറഞ്ഞത്
രാത്രിയക്കെല്ലണ് അപ്പൊ ഈ ഗെയിമ ഒക്കെ എന്താണ് ഗെയിം നല്ല എല്ലാ ഗെയിമുകളാണട്ടോ രോന്ന്
അതാണ്ട്ടോ
അതൊക്കെ ഇരുന്ന് കളിക്കുകയാണ് കുട്ടികൾ നമ്മള് കാണൂില്ല ചിലപ്പോ ഇര് ലോക്കക്ക കെട്ടാലും എങ്ങനെങ്കിലുംക്കെ ലോക്കൊക്കെ വ തുറക്കും
ആഹ
അപ്പൊ എന്റെ ഫോണ് ഗെയിം കയറ്റാൻ സമ്മക്കല്ല എന്റെ ഫോണ് വേഗം ഹാങ്ങ ആും ഗെയിം കയറ്റിയാൽ പിന്നെ കിട്ടൂല അപ്പൊ പിന്നെ ഞാന് പുതിയപ്പളിനോട് പറയൂ അപ്പൊ പിന്നെ ഓല പേട കുച്ചിട്ട ഗെയിം കയറ്റൂില്ല കുറ ചില വീഡിയോ കാണിക്കാൻ കൊടുക്കും
ആ ഞാനും അങ്ങനെ ഞാൻ ആഹ എന്തായിട്ടല്ലോ നാലരം രാ വച്ചേക്കും അത് ആ ആ അലാറം അടിച്ചപ്പോ ഞാൻ പോയി വാ അതിയക്കും പിന്നത് തരും ചെയ്യും ഉ ആഹ പിന്നെ സ്കൂള് വന്നോണ്ട് സമാധാനം കൊറേ ഉപയോഗം കുറവാ വൈകുന്നേരം വന്ന് കളിയൊക്കെക്കായി ഉ-
ഞമ്മളാണെങ്കിലിൽലും ഇങ്ങനെ അടങ്ങിയാറാക്കുമ്പോ ഫോണ ആണ് കൊടുക്കും ചെയ്യും കുറച്ച നേരം ഒന്ന് പോയി കണ്ടിര നമ്മുക്കൊന്ന് എവിടെങ്കിൽ ഒന്ന ഇ
ആ അതാണ്
ഈ പണ്ടത്തെ നമ്മളൊക്കെ നേരം പോക്കിയ പോലെ കളിയൊന്ന ഇവർക്ക് പറ്റൂല
ഇല്ലേ നഞമ്മളൊക്കെ പണ്ട് തൊട്ടളി
ഉം എന്തൊക്ക കേ കളിയ ഇവിടെ ഇപ്പോൊ ക്രിക്കറ്റ് ഫോട്ടോൊക്കെ വാങ്ങ അതൊക്കെ കുറച്ചു നേരം കളിക്കും അപ്പൊ തന്നെ അത് മടുക്കും ഓൾക്ക് മൊബൈലില്ലനെ കാര്യമായിട്ട് കൊറേ കാണാണ്ട അത് കണ്ട് കണ്ട് അമ്മക്ക് തന്നെ ചെലപ്പോ അല് ഇരുന്ന ടൈം പോണ അറിയില്ലല്ലോ ഒന്നാണ് കഴിയുമ്പോ അടുത്തത് അടുത്ത പ്രോഗ്രാം അങ്ങനെ റെഡ ടിയക്കി വച്ചേക്കത്
അതാണ് ഒരു പ്രോഗ്രാം കഴിയുമ്പം അപ്പോൊ കഥേ സാമ്യം അല്ലാത് പെട്ടെന്ന് വരും അപ്പോ അതിൽ ഇങ്ങട് മാറി ചിന്തിക്കാൻ സമയമില്ല
ഇല്ലില്ല.... നിങ്ങടെ കുട്ടി ബന്ധങ്ങളെ അടുത്ത് ഇല്ലെന്ന്
അല്ലേ ഇവിടെ അടുത്ത് നമ്മൾ ആ കൊറച്ച് ഉമ്മ മൊബൈലിൽ വന്നതാണന്ന് പറഞ്ഞോ വാട്ട്‌സാപ്പ്
ആ അതിപ്പോ ഞാൻ ഞങ്ങളെ അടുത്തുള്ള താത്ത പറഞ്ഞേ കേട്ടീനി മൊബൈൽ വല്ലാതെ കൊടുക്കേണ്ട പിന്നെ എന്നാ ഇന്നാൾ ഒരു ഡോക്ടറും പറയണ്ട് നമ്മളെ തിരുവനന്തപുരത്ത് ക്യാൻസന്റെ ഹോസ് കിട്ടീട്ടുണ്ടല്ലോ അവിടയൊക്കെ ഏറ്റവും കൂടുതല് കു കുട്ടികളാണല്ലോ
ആ അതാ പറഞ്ഞെ ആ ക്യാൻസറിന്റെ ക്യാൻസറിന്റെ വാർഡില് പോയാലേ അറിയുള്ളൂ ഇവിടെ മൊബൈൽ കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോക്കുണ്ട്
ആ മക്കൾക്ക് അയിന് എത്ര പറഞ്ഞാലും കേൾക്കൂല സ്കൂളിലൊക്കെ പോലും പറയും ഇപ്പൊ ഒന്നാം ക്ലാ എൽ കെ ജി ചേർത്ത് എന്റെ മോന് അവിടെ പ്രവേശനോത്സവത്തിന് മാഷ് അവിടെ കുറെ കളിയും ഗെയിമും ഒക്കെ കളിച്ചു മാഷ് ലാസ്റ്റ് പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടീന്ന് ഫോണ് കുറച്ച് സമയ ഒക്കെ വാങ്ങിയാ മതീട്ടോ പിന്നെ നിങ്ങൾ ഫോണ് വാങ്ങരുതുട്ടോ ആഹ് ഞങ്ങൾ വാങ്ങൂല പറയും എന്നിട്ട് അതൊക്കെ കേട്ട് വീട്ടിലെത്തിയപ്പോത്തനെ
ഫോൺ വേണും അതാണ്
ഇതാണ് ഓൻക്ക് പറഞ്ഞത് അപ്പോ ഒന്ന് ഓ പറയും പിന്നെ വീട്ടിലെത്തിയാലും നമ്മള് ഫോണങ്ങട്ട് കിട്ടിയ ഓല മൈന്റ് മാറി
ആ ഈ ഫോണിന്റെ ഉപയോഗം കൊണ്ടേ കുട്ടികൾക്ക് ക്ഷമല്ല ഓർക്ക് ഈ ഷോർട്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇത് മാറ്റി മാറ്റി പോവല്ലേ
ആ
അപ്പം ആ മാറ്റി പോകുമ്പം അതുകൊണ്ട് ഈ ഉപയോഗിക്കുന്ന ഉപയോഗെ ഇങ്ങനെ ക്ഷമയോന്നുമില്ലാതെ ഒരു വാശിയും അതുപോലെ ഒരു കാര്യം അങ്ങട്ട് കഴിയുമ്പോത്തിന് അടുത്ത കാര്യത്തിനു പെട്ടന്ന് ഇങ്ങോട്ട് ചെയ്തൊണ്ട് നിക്കണം
ഉം പിന്നെ കുട്ടികൾക്ക് സംസാരിക്കാനും ഒക്കെ മടിയാണ് വേറൊള്ള അളുക്കളായിട്ട് ഇടപടലൊക്കെ കുറഞ്ഞിട്ട്
അതാണ് ഈ പൊതുവേദിയിലുള്ള ഇതൊക്കെ കുറവാണല്ലോ
ഏ ഞാനിപ്പ ഇന്നാള് എന്റെ മോനോട് പറഞ്ഞ് ഒന്ന് സ്വന്തമായിട്ട് ഒരു കവിതയെ കഥയൊക്കെ എഴുതി വെയ്ക്ക് ഞാൻ അന്റെ പ്രായത്തിലൊക്കെ സ്വന്തമായിട്ട് കഥ എഴുതും കവിത ഇതൊക്കെ എടുതലിണ്ടായി ഞാൻ എവിടെ ഓർക്ക് ഒരു ആസ്വാദനക്കുറിപ്പ്‌ ഒന്നും കൂട
ആ ഞമ്മളൊക്കെ സ്കൂളിലൊക്കെ അതൊരു മത്സരായിരുന്നു
ആ ഞാൻ നല്ലോണം പ്രൈസ് ഒക്കെ വാങ്ങലു അന്നത്തെ ഗ്രി വരെ പോയാ ആ കാലം വരെ കൂടും അതെ ഇനക്ക് അങ്ങനത്തിനോടാ
ഞാന അതെന്നെച്ച ആ നമ്മുക്ക് ഓരോ ഇതുണ്ടല്ലോ കുട്ടിയള ആ പ്രജമ് മ് ക്ലബ്ബുകളിലൊക്കെഓരോ ആ ചന്ദ്രദിനത്തിനെ പറ്റി റ്റി അങ്ങനൊക്കെ ഓരോത് ഇണ്ടാവുമ്പോ അതിനൊക്കെ എന്തെലാം ഉണ്ടാക്കിനീ യറി ഞാന്
ആ പിന്നെ വടേ വല സ്കൂള് പിന്നെതൊക്ക.... കല്ലനല്ലൊണം ഉ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല പ്രോത്സാഹനം കൊടുക്കണ്ട് അതുകൊണ്ട് പിന്നെ കൊറയക്കെ കുട്ടികൾ ഇപ്പ മുന്നോട്ട് വരുണ്ട്
ആഹ ഒന്നാമത് വീടിനൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ളതാണേഓര്ക്ക് വന്നിട്ട് ഈ ഫോണ് മൊബൈല് ഉപയോഗിച്ചണത കൊണ്ടേ
ആ
ഓല കുറച്ചു നേരം മൊബൈൽ ക കണ്ട് അതുപോലെ ഓലെ കളി ഓലെഓ കുറു നേരം കളിയും കഴിഞ്ഞാണ്ട് അത്ത അറിയ പോയിക്ക് ക്ഷീണമായി കൊഴക്കായി പിന്നെ എഴുതാനുള്ള സമയം വായിക്കാനുള്ള സമയം
ആ കുട്ടികക്ക് ആരോഗ്യഉല്ല
ഉ പെട്ടെന്ന് പെട്ടന്ന് പനി വരിക പെട്ടെന്ന് ജലദോഷം വരാ
ആ ഇന്ന് മഴ ഇണ്ടടാ
ഇല്ല അന്ന് നല്ല വെയിലുണ്ട്
ആ ഒന്ന് നല്ല വെയില ഞാനിവിടെ വാർപ്പിന്റെ മുകളില് കുരുമുളക് കൊറച്ച് ചിക്കിനി അതൊക്കന്നെ പരത്തിയിടട്ട് ച കേറിയതാ അപ്പൊ നല്ല വെയിലാ
എ ഞങ്ങള് ഞാനും ഇന്നലെ കൊറെ തരുമ്പീട്ടിനി ന്നലെ വല്യ ഒരു വെയില ഇല്ലാത്തോണ്ടെ പക്ഷെ എന്നാ നല്ല തിരുമ്പിട്ടതൊക്കെ ഇന്ന് നല്ലോണം ഒണങ്ങിണ്
ആ ഇന്നലെ ഒരു മഴ മൂടി ടോണ്ടിള്ള അവസ്ഥേനി പക്ഷെ പെയ്തിട്ടില്ല വൈകുന്നേരം നല്ല മൂഡലായി വന്നണ് ചെറിയ രീതിൽ പെയ്ത് പോയി മഴക്കാലാണ്
മഴക്കാലണ് തുടങ്ങിയത് പക്ഷെ മയഴ മഴ പെയ്യുമ്പോ നല്ലോണം അടുപ്പിച്ച് പെയ്യാണ്
ആഹ് കഴിഞ്ഞ മാസൊക്കെ മഴ പകുതി ത്തിന് തുടങ്ങിണ് അപ്പൊ വിചാരിച്ചിനി പ്രളയും വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാവുന്നു ഉം പക്ഷെ ഈ ജൂണി മഴ കുറവാ
കൊറവാണിക്കുറി ഉ ഉ
അരി മല്ലി മുളകൊക്കെ ഉണക്കണ്ടി ക്കൊക്കെ പോണക്ക മഴക്കാലത്ത്
ആഹ്
ഞാൻ പിന്നെ മഴയാവും വിചാരിച്ച് പത്ത് കിലോനൊക്കെ വേഗം പൊടിച്ച് വെച്ചണ് പച്ചേരി എന്നാ പിന്നെ ക രണ്ടൊക്കെ പോയാല് മഴക്കാലായ കറണ്ട് ഉണ്ടാവല്ലോ രാവിലെൊക്കെ മദ്രസ് പോകുമ്പോഴൊക്കെ ചായക്കടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടേക്കരം അപ്പൊ പിന്നെ വേഗ പൊടിയൊക്കെ കൊറെ ഉണ്ടാക്കി വെച്ച അപ്പൊ ഈ വെയില് കണ്ടപ്പോ അന്ന് നല്ലവണം എടങ്ങേറായിണ് മഴ പയ്യല്ലോ വിചാരിച്ച്ച് വേഗൊക്കെ റെഡിയ ആക്കിയത ഇനി ഇപ്പ ഈ വെയിലണ്ടപ്പോന്തോന്നാ പതുക്കെ ഉണ്ടാക്കിയാ മതിേനിന്ന്
അത് ശരിയ ഞങ്ങക്ക് ഇപ്പ വെളിച്ചെണ്ണ ഇല്ല വെളിച്ചെണ്ണക്ക് തേങ്ങ ഒക്കെ വീണ് കിടക്കണ്ട് അ ആട്ടാനും കുടീല്ല ഇനിപ്പ ആട്ടണം
എന്നാ ശരി ന്നാല എന്ന്നെ മോന് വിളിക്കണ്ട അവിടുന്ന് തായേ ഞാൻ മുകളിലേനി പോയോ
ആഹ് ആഹ് ആയിക്കോട്ടെ എന്നാ പോയോ ക്കാ ശരി